ആഹ് ഒണ്ട് ഒണ്ട് എന്ത് ഒക്കെ വിശേഷം
എന്താ വിശേഷം
നല്ല വിശേഷം സുഖാണ് പരിപാടി എന്താ വെടെങ്ങനെ വെറുതിരിക്കപ്പൊ ആഹ് ആഹ് ചായക്കെ കുടിച്ചോ?
ഓഹ് ച്ചായ കുടി ഒക്കെ കഴിഞ്ഞല്ലോ ഞാന് ഉപ്പ വന്നിട്ട്ണ്ടായിരുന്നു അപ്പൊ ഉപ്പാക്ക് ഞാൻ ചായ കുടി കാറില്ല്യ പൊതുവെ ഉപ്പ വന്നപ്പോ ഉപ്പാക്ക് വെ ച്ചൊടുത്തപ്പയിന് ബാക്കി ണ്ടായിരുന്നു അപ്പത് കുടിച്ചു
ആഹ് എന്ത കടി സ് പെഷല്
സ്പെഷ്യല് ച്ചിട്ടൊന്നുല്ല ഞാന് ന്നൊരു പ്രോഗ്രാമുണ്ടായിരുന്നേ അപ്പതിന് പോയിട്ട് നേരം വഴുകി വരാനേ അപ്പതോണ്ട് പിന്നെ പ്ര ത്യേകിച്ച് സ്പെഷ്യലൊന്നു ണ്ടാക്ക്യൊന്നുല്ല ബിസ്ക്കറ്റും ചായെം
ഉം രാത്രിക്കക്ക് ഫുഡ്ഡൊക്കെ റെഡിയായോ?
ആഹ് പു പ്പ വരും ഉപ്പ ഡെയിലി വരും ഡെയിലി മയിരിബിന്റെ സമയത്ത് വന്നാല്ന്ന് ചാ കാലിച്ചായ കുടിച്ചിട്ടാന്റെടുത്തുന്ന് പോവാ അസ് പള്ളീൽക്കെ ആവാനേ ന്തേലൊക്കെ സ്പെഷ്യലു ണ്ടാക്കു അപ്പ ന്തേലൊക്കെ കൊടു ക്കോ അതല്ലെങ്കി കാലിച്ചായേ കുടിക്കും പാൽച്ചായേ കുടിക്കും
ആഹ് ആഹ്
പിന്നെന്താ മഴ ണ്ടവിടെ?
ആഹ് നല്ല മഴയാണിവ്ട അവിടെയോ?
അതെ ഇവിടന്ന് നല്ലൊരു വെയില് തെറിച്ചിട്ടുണ്ട് കാരണം ന്ന് കൊറേ തുണികളൊക്കൊണങ്ങി കിട്ടി
ന്നലെയൊന്നും വെയിലൊന്നുല്ല നല്ല മഴയാണ്
അതേല്ലേ
ഉം ഉം രാത്രിക്കക്ക് ഫുഡൊക്കെ റെഡിയായോ?
ഫുഡ്ഡില്ല രാത്രിക്കൾക്കള്ളഒന്നും സെറ്റായിട്ടില്ല്യ
ഇണ്ടാക്കീട്ട് വേണല്ലേ
ഇണ്ടാക്കീട്ട് വേണം
ഏഹ് ഉച്ചക്കു രാത്രിയും വെവ്വേറെ വെക്കലാ?
അല്ലല്ല വിടെപ്പ ഞാ കൊർച്ച് ഞങ്ങള് നാല് കുട്ടികളല്ലേ ഉള്ളു പ്പ ഒരു നേരം വെച്ചാ മതിയല്ലോ അതേയ്ട്ടാടഡ്ജസ്റ്റ് ചെയ്ത് പോം
ഏഹ് ഏഹ്
പിന്ന ന്തൊക്കെന്നിട്ടാവിടുത്തെ വിശേഷങ്ങളൊക്കെയാ?
നല്ല വിശേഷം മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നോ?
ആഹ് അവരൊക്കെ വന്നേക്കണു ഉം ഉം പിന്നെ കുട്ടികളൊക്കെവിടെ കളിക്കാ മ്പോയിക്കാ?
ഏഹ് അല്ല ഒക്കപ്പവ്ട്ണ്ട്. പോയിര്ന്ന് പ്പൊ വന്നിട്ട് കൊർച്ചേരം പോയി കളിച്ച് വരും
അതേലേ
ഉം ഒരാറേ മുക്കാല് ഒക്കാവുമ്പക്ക്ന് എല്ലാം കയിഞ്ഞ് വരും
വരൂലേ ആ ഓക്കേ പിന്നെനിപ്പ കളീടെ തെരക്കായില്ലെ പ്പൊ
അതാണ്
അപ്പൊ പിന്നെ ഫുള്ള് ഫുള്ള് പിന്നെനി അതീന്റെ പിന്നാലേക്കല്ലേ അവര്
ആഹ് ഇനിപ്പഅയിന്റെ പിന്നാലെയാവും
പിന്നെന്താന്നത്തെ രാത്രിക്കൽക്കുള്ളതൊക്കായോ?
ആഹ് ഇന്ന് രാത്രിക്കേക്കും കൂടി ണ്ടാക്കി ഗൂ ഒരുമിച്ചുണ്ടാക്കിയതാ ചെല ദിവസങ്ങനെ ഉണ്ടാ ക്കും ചെല ദിവസം രാത്രി എന്തേലെ ക്കെ
എന്തെങ്കിലൊക്കെ രാ ത്രി ചോറ് പറ്റാത്തവരക്കെഉണ്ടാ?
ആഹ് ഇണ്ട്ണ്ട് അപ്പൊ പിന്നെ ശ പ്പാത്തിയോ അങ്ങനെന്തേലൊക്കെ
അതല്ലേ അപ്പൊ ഡബിൾ പണിയാവുല്ലോ
ഹും അതെ അതെ ഡബിൾ പണിയ
എക്സാം ടൈം അല്ലേപ്പോ?
ആഹ് ഓരുക്കു ഇപ്പൊ എക്സാം ഇല്ല
ആ സമയത്തൊക്കെ് മ്മ എന്തേലൊക്കെ ങ്ങനൊണ്ടാക്കാ നോക്കുമ്പോ അത്രയും ഉണ്ടായും അവിടെ പോവും
അതാണ് പഠിപ്പിക്കാനൊന്നും ടൈം ഒന്നും കിട്ടൂല അങ്ങനെ
ആഹ് ഹാ എത്രാം ക്ലാസ്സില പഠിക്കണെ
എട്ടിലാണ് എട്ടിലും മൂന്നിലും ഉം ഉം അവിടെ
ആഹ് ഇവിടെ ഇവിടെ മോള് ഡിഗ്രിക്കാ
ആഹ് ആഹ്
അവള് ബികോംമ്
ഉം ഉം പോകുമ്പോ ഫുഡൊക്കെ കൊണ്ട പോണ്ടി വരൂല്ലേ എന്നും
ഇല്ല മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവ
ആഹ് അപ്പൊ പിന്നെ കുഴപ്പില്ല അല്ലേ
അത് കാരണം പിന്നെ കുഴപ്പമില്ല
ആഹ് മാസത്തിലണോ വരല്
ആഹ് മാസത്തില് ഒരു മൂന്ന് ദിവസം ലീവ് കിട്ടും
ആഹ് അപ്പൊ അങ്ങനെ വരൂല്ലേ ആഹ് ആഹ്
പിന്നെ ഇക്ക വര്കാണ് ഞായറാഴ്ച അപ്പൊ പിന്നെ ഇനിയിപ്പോ വന്നു കഴിഞ്ഞാലൊന്ന് കാണാൻ പോും അങ്ങനെ കേട്ടാ അവര് വന്ന പിന്നെടക്കൊന്ന് കാണാൻ പോവും
ആഹ് പുറത്തൊക്കെ പോവലുണ്ടോ
പുറ ആഹ് വന്നാള് വന്നു കഴിഞ്ഞാൽ പുറത്തക്കൊക്കെ ഒന്ന് പോകും പക്ഷെ മോള്
ആഹ് ആഹ് അവിടെ ആയത് കൊണ്ട്ല്ലേ
അവിടെ ആഹ് അവിടെ ചെന്ന് കഴിഞ്ഞാല് അവള് ജസ്റ്റ് കാണാന്ന് മാത്രം
ആഹ് ആഹ്
അത്രേ പറ്റുള്ളൂ
ട്രിപ്പ് ഒക്ക പോവലുണ്ടോ
ഞങ്ങളിപ്പോ പോയിര്ന്ന് ഞങ്ങളെ മോളെ ടീച്ചറടെ കല്യാണം ഉണ്ടായിരുന്നു
ആഹ് ആഹ് അങ്ങനെ പോയിക്കൂല്ലേ
പോയിട്ട് ഞങ്ങള് ഇന്നലെ പുലർച്ചെത്തിയത്
ആഹ് ആഹ്
അപ്പൊ അത് കാരണം പണികള് കൊറേ ഉണ്ട് ഇപ്പ ഇക്കാടെ വരവൂ ഒക്കെ കൂടെ ഒരുമിച്ചായോണ്ടേ നമ്മുക്ക് അവര് വരുമ്പോ തന്നെ ഒരുക്കങ്ങളാലോ അപ്പ കൊറേ കൊറേ ആലം മിസ്സ്‌ ചെയ്തോണ്ട് വ ഞ്ഞിട്ട് കാര്യല്ല ഈ അലക്കി ഒണക്കി അത് മടക്കി അലമാറേലത് കയറ്റി കിട്ടണ്ടേ
അതെ അതെ ഇപ്പ ആണെങ്കിൽ മഴയല്ലേ വെയിലുംല്ല
ഓ അതാണ് അപ്പ അത് കാരണം ഇന്ന് കുറേ തുണികൾ എനിക്ക് ഉണങ്ങി കിട്ടിയപ്പ ഞാൻ വേഗം അതൊക്കെ എടുത്ത് വെച്ച് ആ ഒക്കെ ഞ്ഞിപ്പൊ സെറ്റാക്ക ഞ്ഞി മടക്യെക്കാണ്ട് ട്ടോ കൊറെ അലക്കാ ഇട്ടു ടൈമൊന്നും നോക്കില്ല അങ്ങനെ കീട്ട് ങ്ങനെ ഓരോ പണ്യാള് നടന്നോണ്ടിരിക്ക പണ്യാളൊക്കെ കഴിഞ്ഞില്ലേ രാത്രിയാവുമ്പോ പണ്യാളൊന്നുണ്ടാവില്ല ല്ലേ
ഏ ഇല്ല ല്ല ഇനിയിപ്പോ ഇന്ന് ചപ്പാത്തി ണ്ടാക്കണം അതെന്നൊള്ളു കറിയൊക്കെണ്ട്
ഓ അതെല്ലേ അത് ശെരി അതെല്ലേ പിന്നെ ന്ന്ട്ട് വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ
രാവിലെ നേരത്തെ എഴ്ന്നേൽക്കോ
രാവിലെ അങ്ങനൊന്നുല്ല ചെലേപ്പോ പത് ഒറ്റക്കായാണ്ടെ മ്മക്കെണ്ടാവുമ്പോ കൊർച്ച് നേരത്തെക്കെണീക്കും പ്പുമ്മ നാത്തൂന്റെ വീട്ടി പോയേക്ക ആഹ് നാത്തൂന്റെ മോന് ഗൾഫ് പോവാ
അപ്പങ്ങനെ പോയതാവൂല്ലേ
അതോണ്ട് എ ന്താണ് അവടൊന്ന് പോയിട്ട്ണ്ട് വെരാ ഞ്ഞിക്ക വെരുമ്പഴേക്കൂടെ വെരാന്ന് പർഞ്ട്ടെ ആള് പോയേക്ക അപ്പൊ ഞാന് സു നിസ്കരിക്കാണീച്ചയ്ഞ്ഞാല് പിന്നെ കെടക്കില്ല പക്ഷെ ഇപ്പൊ നിസ്കാരം ഇല്ലാത്തോണ്ട് മോളെ മദ്രസേക്ക് പറഞ്ഞയ്ക്കുമ്പ എണീ ക്ക്ല് ആറ് മണി ക്കാവുമ്പളെ എണീക്കൊള്ളു ആറരക്ക് മോൾക്ക് മദ്രസ
ആഹ് ആഹ് അപ്പൊ പിന്നെ കൊയ്പ്പല്ല
അഞ്ചരാ ആ ഒരു സമയത്തൊക്കെ എണീക്കും ചെലേ പ്പം ഒർക്കം മതിയായില്ലെങ്കി ഒന്നും കൂടി മദ്രസേ കൊണ്ടാക്കി വന്ന് പിന്നിം കെട്ക്കും
കെടക്കും ആഹ് ആഹ്
കഥേ പറയ്ണത്
അതെ അതെ ഒറ്റക്കാവുമ്പോ പിന്നെ അങ്ങനെക്കെ പറ്റോലോ
അതെ അതെ അതെ
അല്ലാത്തപ്പൊ പറ്റ് പറ്റ് റ്റാത്ത കൊഴപ്പൊന്നുല്ല ന്നാലും ഞമ്മക്കൊര് താണ് ഞമ്മക്ക് കെടക്കുമ്പൊര് ത്ണ്ടാവില്ല
ഇവടേം അങ്ങനെ തന്ന്യ അഞ്ചരാവുമ്പോ എഴുന്നേൽക്കും
ഹലോ
കട്ടായോ കോള് ഹലോ
ഇല്ലല്ല കട്ടായിട്ടില്ല ഹലോ ഇല്ലല്ല ഇല്ലല്ല ഹലോ
വടെങ്ങനെ നേര്ത്തെണീക്കോ
ആഹ് ഇവടെ അങ്ങൻ തന്നാ അഞ്ചരക്കെഴ്ന്നേൽക്കും പിന്നെ കെ പിന്നെ കെടന്നാ പിന്നെ അങ്ങനെഒർങ്ങും ഇല്ലില്ല പോണില്ല ഇല്ലല്ല പോണില്ല
അതെല്ലേ
ആ അപ്പൊ പിന്നെ പിന്നെ കെട കെടത്തം ഉച്ചക്കാണ്
ആ ചെറിയ കുട്ട്യാള്ണ്ടോ
ഇല്ലല്ല അപ്പൊ പിന്നെ ഓര് ക്ലാസിന് പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീ അല്ലേ
ആ ആ ആ ആ
പ്പ പിന്നെ ഉച്ചക്ക് കെടക്കും
അതെല്ലേ
അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അവര് വരും വന്ന കഴിഞ്ഞാല് നാട്ടിതന്നേണ് ആഹ് ആഹ്
ആഹാ നേരത്തെ പോവില്ല്യ അപ്പൊ
ആഹ് അവര് ഒമ്പതരക്കെ ആകുമ്പോ പോവും പിന്നെ ഒരു ഏഴരക്കെ ആവുമ്പോ വരും എട്ട് മണിന്റെ ഉള്ളില് വരും ഫുഡൊക്കെ ആഹ് ഫുഡ് കൊണ്ടുപോവും അതുകൊണ്ട് രാവിലെ ഫുഡക്കെ ആവും പിന്നെപ്പോ ഉച്ചക്ക് ഒന്നും ഉണ്ടാവൂല്ലല്ലോ പണി പണിയൊന്നും പ്രത്യേകിച്ച് ഇണ്ടാവൂല ആഹ് പിന്നെ ഞാൻ അടിച്ചു വാരി തോടച്ച് കുളിച്ച് കേറാ അത്രന്നെള്ള ഉണ്ടാവ
അപ്പൊ പിന്നെ പണികള് വേഗം കഴിയും എനിക്കും അതെന്നെ മോള്‌ക് സ്കൂളിക്ക് ചോറും കൊണ്ടോണം. ചെറിയ ആള്കെ അപ്പൊ ഫുഡിന്റെ പരിപാടി തട്ടി കൂട്ടിയാലേ കഴിയുള്ളൂട്ടോ ഫുള്ള് കഴിയുല കറിയൊക്കെ ആണെങ്കി മീൻകറിയൊക്കെ ആണെങ്കിൽ ഞാന് മോൾ പോയിട്ട് വെക്കും അല്ലെങ്കിൽ അവൾക്ക് ഉപ്പേരിം വെക്കും ചോറും പിന്നെ വേറെ എന്തെങ്കിലും കോഴിമുട്ട് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും സാമ്പാറ് ണെങ്ക ദോശക്ക്‌ ഇതു സാമ്പാറുംവെച്ച് പിന്നെ രാവിലെതെയായിലോ ഉച്ചക്കതെയും ആയല്ലോ. അപ്പ പിന്നെ പണികള് ഒതുങ്ങിയ പിന്നെതുപോല അടിക്കി ചിലയിസം എന്നാല്ല്ന്നെ പണികൾ കഴിയുമ്പോക്കും രണ്ട് മൂന്നു മൂന്ന് മണിയാവും
ചമയാവുലേ
അമയാവും ചെയ്യൂ
ഇബടെ പിന്നെ നേരത്തെ കയ്യലൊക്കെണ്ട് ക്ലാസ് ഇല്ലാത്ത സമയാവുമ്പോ കയ്യൂല പണിയൊന്നും അപ്പൊ നേരം വൈകും ഉം ഉം
ഇവര്ന്നട്ട് വന്നങ്ങനെ പറയും നേല്ലെങ്കി ങ്ങട്ട് പ എന്തേലും ചെയ്തവരൊക്കെ പണിയേണ്ടിരിക്കണ് ഇവര് വന്നാ നമുക്ക് പണികള്ങ്ങനെ ചെയ്തോണ്ടേണ്ടാവും കാര്ണം അവര്ടെ കൂടെ നമ്മള് കൊറ്ച്ചേരക്കിര് ന്ന് വർത്താനം പറിയ അങ്ങനൊക്കെ ചെയ്യുമ്പോ അവ്ടെ
അപ്പൊ പണി കയ്യൂല്ല
ച്ചും പണി കയ്യുല ത്ങ്ങനെ പറിം ങ്ങള് വിളിക്കുമ്പോ പറയോലോ ന്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിക്ക്യാ ണ്ന്ന് അവര് വിളിക്കണ ടൈം രണ്ടരേണേ
ആഹ് അപ്പ അപ് ആഹ്
ആഹ് അവ്ടെ എണീറ്റ് അവിട്ത്തെ ഡ്യൂട്ടി ടൈം അപ്പഴാ രണ്ടരാ ഇവിട്ത്തെ രണ്ടരാണ് അവിടെ അവരുടെ ഡ്യൂട്ടി ടൈം പിന്നെ പുലർച്ച വരെ പണിയന്നെ ഹോട്ടലായോണ്ടേ ആഹ് ഹോട്ടലാ തന്നെ തന്നെ അതേപോലെ ന്നെ ഇപ്പൊ പണികള് ഞ്ഞുപ്പം ഞമ്മള് കയ്ഞ്ഞോടെണ്ടാവില്ല്യ പറയോ
ഉം ഉം
പിന്നെ വേറെന്താന്നട്ട് വീട്ട് പോവലില്ലേ
ആഹ് പോവല്ണ്ടേ ഇഞ്പ്പോ വെക്കേഷന് വരുമ്പ പോണം
ങ്ങനെ ഓണം വെക്കേഷനല്ലേ ല്ലേ
ആഹ് മതി ഡ്രസ്സ്‌ണ്ടാ റിയില്ല ന്നാലും കിട്ട്ണ ലീവ് പൊയി പോവല് ല്ലേ
അതെല്ലേ കൊറ്ച്ചൊക്കെ നിക്കോ കൊറ്ച്ച്ങ്ങനെ ലീവെനെ
കൂട്തലൊന്നും നിക്കൂല കൂടുതല് നിക്കല് ഇല്ല അങ്ങനെ ആള് നാട്ടില്ണ്ടായതോണ്ട് അങ്ങനെ നിക്കലില്ല
അയ് ശരി
രണ്ടോ മൂന്നോ ദിവസക്കെ കൂടിയാ നിന്നിട്ട് പോരും അല്ലാതെ കൂടുതല് ദിവസ് ആഹ് കൂടുതല് ദിവസൊന്നും നിക്കലില്ല നിങ്ങള് പോ കൊറെ ദിവസം നിക്കലിണ്ടോ
ആഹ് ഞാന്റെ വീടട് ത്തല്ലെ അതുകൊണ്ട് പിന്നെ അങ്ങനെ എൻക്ക് മദ്സയും സ്കൂളൊന്നും വിഷയല്ല ആഹ് സ്കൂളും മദ്രസൊന്നും പ്രശ്നല്ലല്ലോ അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പൊ ഒറ്റക്കായോണ്ടെ ഇവടെ നമ്മള് ഒറ്റക്കല്ലോള്ളൂ അപ്പം പിന്നെ മടിയാ കാര്ണം വന്നാ നമക്ക് തന്നെ ഇണ്ടാവും ഇഷ്ട്ടം പോലെ പണികള് മറ്റേത് വ അന്നാണെങ്കി വീട്ടില് കൂട്ട് കുടുംബാവുമ്പോ നമുക്കൊന്ന് പോയി വന്നാല് ഇവര് ഇവടെ ഇള്ളോണ്ട് വല്ല്യ പണി ഇണ്ടാവില്ല
കൊയ്പ്പണ്ടാവില്ല ഉം ഉം
അപ്പൊക്കത് അങ്ങനെ മടച്ചിട്ട് പോവാന്ന് ഞാനും പോണ സമയത്ത് ഉമ്മ ഏട്ടൻ ജ്യേഠന്റെയവിടേക്കൊ അങ്ങനൊക്കെ പോവും പിന്നെ ഉമ്മ അധികവും പിന്നെ ഗൾഫിലൊക്കെയാര്ന്നേ അനിയന്റെട്ത്തേര്ന്നു ഉപ്പ മരി ഉപ്പ മരിച്ചേനെഷേ അപ്പ വിന്നെ വീട് നമ്മള് അടച്ചി ഇട്ടിട്ട് പോവും അപ്പം പണി അപ്പ ഞാൻ അധികം പോയി വെരുള്ളൂ നിക്കല് കൊറവാ
ആഹ് ആഹ് എന്ന ശെരീട്ടോ